എന്ത പാട് എവിടെ ജീ
എന്താ വെറുതെങ്ങനെ ഇരിക്കാൻ ഞാറാഴ് ച്ച അല്ലേ വീട്ടിലിങ്ങനെ ഇങ്ങനെ വെറതെങ്ങനെ ഇരിക്കായിരുന്നു ഇങ്ങനെ പുറത്തത്ത് പോണംന്നുണ്ട് ചങ്ങയിമാരുടെ കൂടെ വൈകുന്നരം എവിടേക്കേലും ഇറങ്ങണംന്ന് ഒരു പ്ലാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു
അത് ശരി ഞാന് വഴിക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നു അപ്പൊങ്ങെ കൂട്ടത്തില് മാപ്പക്കെ നോക്കി റോഡൊക്കെ ഇങ്ങനെ ഫൈൻന്റ് ഔട്ട് ചെയ്യണ പണിയിലൊക്കെയയിരുന്നു ഇ എന്തായാലും ഇപ്പ ഈ ഹൈവേ ഒക്കെ വന്നതൊണ്ടേ നല്ല സുഖകരമായിട്ട് വീട്ടിൽ ഇപ്പ നമുക്ക് കേരളം എന്താ പറയ ചുറ്റി അടിക്കാൻ ആണെങ്കുണ്ടെങ്കിലും മൊത്തത്തില് എന്താ പറയാ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് സുഖമായിട്ട് നമുക്ക് വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്തുക കൊണ്ട് സിമ്പിൾ ആയിട്ട് പോയി പറയാമല്ലോ അപ്പൊങ്ങനെ ഒരു ഒരു ആൾക്കാരുടെ ട്രിപ്പിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ
അതെ ഞങ്ങള് പറഞ്ഞപ്പോഴാണ് ഇ ഇന്ന് റോഡ് പറഞ്ഞപ്പോ ഇന്നത്തെ കാലത്തു ഭയങ്കര മാറ്റങ്ങൾ ഇപ്പ റോഡ് സംഭവിച്ചു ഇപ്പൊ നിങ്ങള് പറഞ്ഞ നാഷണൽ ഹൈവേ വന്നോട് കൂടെ ഞമ്മുക്ക് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സ്ഥലത്തുന്നു ഇപ്പ നമുക്ക് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം കേരളത്തിന് അപ്പൊ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയില് എത്തണമെങ്കിൽ ഭയങ്കര പ്രയാസം ഒരുപാട് മണിക്കൂറുകളൾ എടുത്ത് യാത്ര ഇപ്പ ഇന്ന് ഒരുപാട് പെട്ടെന്ന് നമുക്ക് പോയി വരാം ഇത്തരം ഇന്നത്തെ കാലത്ത് റോഡുകളുടെ ഒരുപാട് പുതിയ പുതിയ രീതികൾ കൊണ്ടുവന്നു പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരുപാട് സൗകര്യങ്ങൾ വന്നു എന്നൊക്കെ ഉള്ളതാണ് എന്നാലും മനസ്സിലാക്കുന്ന പല റോഡുകളും പ്പ അതിന്റെ ഇ ഇപ്പ ഒരുപാട് സർക്കാർ ഒരുപാട് രീതിയിൽ പണങ്ങൾ അതിന് ചെലവഴിക്കണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അതിന്റെ റോഡുകൾ ചെലവഴിക്കുന്നതിൽ അതിന്റെ ഉദ്യോഗസ്ഥര് പല വീഴ്ച്ചകൾക്ക് വരുത്തുന്നുന്ന് ഇപ്പ നമുക്കന്നറിയാം നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളിലൊക്കെ ഇത്തരം വാർഡ് മെമ്പർമാർ പലപ്പോഴും അവർക്ക് കിട്ടുന്ന തുക കൃത്യമായി ഇതിന് വിനിയോഗി പ്പികളില്ല. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങക്കെന്താ പറയാള്ളത്, പലപ്പോഴും ഇങ്ങനെ ഈ വാർഡ് മെമ്പർമാർ ചെലേപ്പോ അതിന് കിട്ടുന്നത് ഇപ്പ ഒരു അൻമ്പത് ലക്ഷക്കൊ ഒരു ചിലേപ്പം ഫണ്ട് കിട്ടീണ്ടാവും. പക്ഷെ അത് അതിൽത്തെ വെറും പത്തു ലക്ഷം മാത്രേ റോഡുകൾക്ക് ചെലവാക്കും ബാക്കി പൈസ അവരെടുക്കുന്ന രീതികളൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാ അത് എത്രത്തോളം സത്യാണ്?
അതായത് ഇൻക്ക് തോന്നുന്നത് ഇത് എന്താ പറയാ പ്രൈവറ്റ് കമ്പനി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുന്നതിലൂടെ ഈ ഒരു വിഷയം ഒരു പരിധി വരെ പരിഹരിക്കപ്പെടുന്നുണ്ട്ന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ഒരു നാഷണൽ ഹൈവേന്റെ വിഷയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ ഹൈവേകളൊക്കെ ഒരു കോട്ട ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നൽകുന്നതായിരുന്നു. എന്നിട്ട് അത് അവരെത്രത്തോളം ഈ ഒരു നിശ്ചിത സമയത്തിൻന്റെ ഉള്ളിൽ എത്രത്തോളം സ്ഥലത്ത് മെയിൻ്റെയിൻ ചെയ്ത് ഇണ്ടാക്കാ, പിന്നെ അതിന്റെ ടോൾ പിരിവിനായിട്ട് ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത്തുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്താ പറയാ ചില അപകടങ്ങളൊക്കെ വേറൊരു ചർച്ചാ വിഷയാണ്. ഞാൻ സംസാരിക്കണത് അതതല്ല നിങ്ങൾ പ ർഞ്... എന്താ പറയാ ഈ തുക മുക്കണം എന്നുള്ള വിഷയം അഴിമതി എന്നൊക്കെ നമുക്ക് വേണങ്കി പറയാം ഈ അഴിമതികളൊ ക്കെ ഇങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കപ്പെടുമ്പോ വളരെ അ കുറവായിരി ക്കു. അപ്പ ഈ റോഡുകളെന്നു പറഞ്ഞാ ഇപ്പ മ്മക്ക് ക്കെന്താ പറയാ പോക്കറ്റ് റോഡുകൾ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് ഉള്ള റോഡുകളുണ്ട്, നാഷണൽ ഹൈവേകള് ഇണ്ട്. ഈ അഴിമതികൾ കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് പഞ്ചായത്ത് ഘട്ടങ്ങൾ. അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് കീഴേക്ക് വരുന്ന എന്താ പറയാ പ്രാദേശിക പഞ്ചായത്ത് കമ്മിറ്റികൾ ഈ പഞ്ചായത്തുകൾ ഉണ്ടാവും അതിന് കീഴിലുള്ള പോക്കറ്റ് റോഡുകളിലാണ് കൂടുതൽ ഈ പറഞ്ഞ അഴിമതികളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതൽ പ്രതിഷേധങ്ങളും നടക്കാറുള്ളത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു നാട്ടില് എന്താ പറയ ഈ അത്യാവശ്യം ഒരു ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലത്തോട്ടുള്ള ഒരു പോക്കറ്റ് റോഡ് വളരെയധികം എന്താ പറയാ ഇഞ് പ്പം മെയിന്റെയിൻ ചെയ്തിട്ടില്ലാന്ന്ണ്ടെങ്കിലും മെയിന്റെയിൻ ചെയ്ത് കഴിഞ്ഞാലും അഥവാ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ജനങ്ങള് കൂടുതല് രോഷാകുലരാകുന്നു. കാരണം സേഫ് ആയിട്ട് അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും എന്താ പറയുക ട്രാൻസ്പോർട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാനാണെങ്കി എന്തിനാണെങ്കിലും ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വരാ അവ അവരാണ് അപ്പൊ ഇതിന്റെ ഒരു മറ്റൊരു വശം എന്താന്ന് വെ ച്ചാല് ഇതിന് കൃത്യമായിട്ടുള്ള ഫണ്ട് അലക്കേഷൻസ് കൃത്യമായിട്ട് ഈ പറയപ്പെട്ട അഡ്മിനിസ്ട്രെറ്റീവ് ബ്ലോ ക്കുകൾ നിന്ന് ഈ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ആവട്ടെ ജില്ലാ പഞ്ചായത്ത് ആവട്ടെ പ്രാദേശിക പഞ്ചായത്ത് കമ്മ്യുണിറ്റിയിൽ നിന്നും എന്താ പറയുക ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഡിപ്പാർട്ട്മെന്റില് തദ്ദേശി തദ്ദേശീയ ഭരണ സമിതിയിൽ നിന്ന് സാധനങ്ങള് കിട്ടും. പക്ഷെ ഇത് കൃത്യമായിട്ട് ഈ ഫണ്ട് കള് അപ്ലൈ ചെയ്യുന്നടത്ത് പ്രാക്ടിക്കൽ വശം എത്തിനോടുത്ത് ഇതിനു കൃ ത്യമായിട്ടുള്ള ഫീലിംഗ്‌ വരുന്നുള്ളതാണിതിന്റെ ഒരു വസ്തുത അതാണ് അഴിമ തിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് പിന്നെ ഇപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കില് എന്താ പറയാ ഒരുപാട് ഫണ്ടുകള് ഇപ്പൊ കാര്യമായിട്ട് നാഷണൽ തലത്തിലന്നെ ഈ ഒരു ഹൈ വേ പ്രൊജക്റ്റിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് ഇപ്പോ നമ്മള് എന്താ പറയാ മുംബൈ ടു ബാംഗ്ലൂര് ഇങ്ങനത്തെ വലിയ വലിയ റോഡുകൾ കണക്ഷൻ റോഡുകൾക്ക് കാണുന്നുണ്ട് അത്തരത്തിത്തില് അവിടെ ആ ഒരു ഭാഗത്തെ ശെത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ തന്നെ ലോ ക്കൽ അതായത് തദ്ദേശീയ സ്ഥലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാല് ബന്ധപ്പെ പ്പെട്ട ഒരുപാട് വിവാദങ്ങള് നമുക്ക് കൊറക്കാനും പ്രശ്നങ്ങള് പരിഹരിക്കാനൊക്കെ സാധിക്കും
അതെ അത് നിങ്ങള് പറഞ്ഞ കാര്യാണ്. ഇപ്പൊ ഞമ്മുക്ക് എന്താ പറയാ ഇതും ഇം അധികം സംഭവിക്കുന്നത് എന്നുള്ളത് ഞമ്മളെ നാട്ടില് അഥവാ ഈ ച്ചമ്മളീ ഞമ്മളെ പ്രാദേശിക ചുറ്റുപാടുകളിലാണ്. ഇന്ന് ഞങ്ങള് പറഞ്ഞ വലിയൊരു കാര്യാണ് അഥവാ ഇത്തരം ഈ റോഡ് നിർമ്മാണ കാര്യങ്ങളക്കെ സ്വകാര്യ കമ്പനികൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് കൃത്യമായി ചെയ്യും. അത് ഇപ്പ ഇഞ്ഞി എന്തെങ്കിലും വീഴ്ച്ചകൾ വരുത്തിയാലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കമ്പനികളാണ് ഏറ്റെടുക്കേണ്ടത്. ഇപ്പ ഞമ്മൾക്കറിയാം നമ്മുടെ ഈ നാട്ടിലിപ്പോൾ കേരളത്തിൽ വന്ന നാഷണൽ ഹൈവേയിൽ ഒരുപാട് അപാകതങ്ങൾ സംഭവിച്ചിരുന്നു റോഡുകളുടെ ചില ഭാഗങ്ങള് ഇപ്പൊ കൂരിയാട് ഭാഗത്തൊക്കെ. അപ്പൊ അതിന്റെ ആ ബുദ്ധിമുട്ട് അഥവാ അതിന്ന് വന്ന നഷ്ടങ്ങള് എന്നിള്ളത് അതാ കമ്പനിയുടെ മേലെ ഇണ്ടാവുക കാരണം അതൊരു കോൺട്രാക്ട് മോഡല് അവർക്ക് എഴുതി കൊടുക്കുകയാണ് ഇങ്ങനെ ഈ റോഡും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവരുടെ ഇത്ര വർഷക്കാലം അവർക്കാണ് ഇതിന് ഉത്തരവാദി ത്തം ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് സ്വകാര്യ കമ്പനികൾക്ക് ഇത്ര സർക്കാർ ആഹ് അല്ലെങ്കിൽ ഈ പദ്ധ പദ്ധതി നടപ്പാക്കുന്നവര് എൽ. പി. ജി കൊടുക്കുക അപ്പോ ആ ഒരു കാലയളവിൽ എന്തെങ്കിലും തരത്തിൽ ഒരു റോഡിന് തകർച്ച മറ്റ് ബുദ്ധിമുട്ടുകൾ വരിക എന്നണ്ടെങ്കില് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇത്തരം രീതിയില് ഇത് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനികൾക്കാണ് അല്ലെ വ്യക്തികൾക്കാണ് അപ്പൊ ഈ ഒരു രീതി ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ നാട്ടിലും ഇങ്ങനെ സ്വകാര്യ കമ്പനികളെ ഏല്പ്പിക്കാ എന്നുണ്ടെങ്കിൽ അതൊരു നിലക്ക് ഭയങ്കര ഒരു മുന്നേറ്റാവൂന്ന് മനസ്സിലാക്കുന്നു. കാരണം പൊതുവെ ഞമ്മടെ നാട്ടിലൊക്കെ റോഡുകൾ പര ഭയങ്കര രീതീല് മോശാണ് ചിലപ്പോ എന്തെങ്കിലും എന്ത് ഞാൻ മനസ്സിലാക്കും നമ്മളെ നാട്ടിലൊക്കെ റോഡുകൾ എന്നുള്ളത് അതിനൊരു കാലണ്ട് അഥവാ ഒരു ഏഹ് തെരഞ്ഞെടുപ്പ് കാലം നമ്മളെ നാട്ടില് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കി അങ്ങനത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് കാലങ്ങളിലാണ് ഇത്തരം റോഡുകളിലേക്ക് ആളുകൾ ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിക്കുക അതുവരെ ആളു ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അല്ലെങ്കിൽ നേതാക്കൾ നേതാക്കൾ കൂടുതല് ആ ഒരു കാര്യം തീരെ ശ്രദ്ധിക്കാറില്ല എന്നാൽ എലക്ഷന്റെ സമയങ്ങട്ടായിക്കഴിഞ്ഞാൽ അവരാണ്ട് വരും എന്നിട്ട് റോഡ് അങ്ങട്ട് ജസ്റ്റ് എന്തെങ്കിലും മണ്ണിട്ടിട്ട് ഒന്നാണ്ട് റെഡിയാക്കി പോകും അത് അത്ര ആ ഒരു സമീപനാണ് ഇന്നത്തെ കാലത്ത് നമ്മളെ പ്രാദേശിക നാട്ടിലൊക്കെ ഇള്ളത് ഇപ്പൊ നിങ്ങള് പറഞ്ഞ് ഇപ്പൊ ഒരു ഇന്ത്യൻ ഇന്ത്യേല് നോക്കാ പറഞ്ഞു ഇന്ത്യൽ ഇപ്പോ ഇന്ത്യൻ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് തരത്തിൽ എല്ലാ ബജറ്റുകളിലും ഇത്തരം റോഡ് നിർമ്മാണത്തിനായിട്ട് കോടികൾ ചെ ചിലവയിക്ക്ണ്ട് അപ്പൊ നമ്മ നമ്മക്കറിയാ ഈ മുംബൈ ടു മും മുംബൈ ടു അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളൾ വല്ല്യ വല്ല്യ സിറ്റികളിലേക്ക് ഇത്തരം സിമ്പിളായിട്ട് നമ്മക്കൊരു ഒരു പ്രയാസമില്ലാത്ത രീതീല് നമ്മക്ക് സഞ്ചരിക്കാനിപ്പോ എല്ലാവിധ വയികളും ഇണ്ട്ന്നുള്ളതാ ഇപ്പ ഞമ്മക്ക് തന്നെ അറിയാ ഇപ്പോ ബാംഗ്ലൂർ ടു മൈസൂര് വലിയ ഒരു ഇപ്പട്ത്ത് ഇപ്പോ ഈ കഴിഞ്ഞ കാലത്ത് ഒരു വർഷം മുൻപറ്റെ പുതിയൊരു നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്തു അതിന് മുമ്പ് വരെ യാത്ര ചെയ്യുന്നെങ്കിൽ മൂന്ന് നാല് മണിക്കൂർ എടുത്തിരുന്ന യാത്ര ഈപ്പോ വെറും ഒന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് പൂർ ഭയങ്കര എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റാണ് എല്ലാം കൊണ്ടും ഒരു യാത്ര ക്കാനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൂർ ദീർഘദൂര യാത്ര ചെയ്യുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത്തരം റോഡുകള് വളരെ നന്നായി കഴിഞ്ഞാല് യാത്രയും എളുപ്പമാകും എന്നുള്ള വിഷയമാണ് അപ്പൊ ഇപ്പത്തെ റോഡുകളെ പറ്റി പറയുമ്പോ ഞമ്മക്ക് ഇപ്പൊ നമ്മളെ നാട്ടിലെ റോഡന്നെ നോക്കാണെങ്കിൽ മനസ്സി നോക്കു അതിന് ചുറ്റുപാട് ഇപ്പൊ റോഡ് സൈടുകളിൽ ഒരുപാട് ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടുണ്ട് അത് അവർക്ക നല്ല രീതിൽ മനസിലാക്കിയിട്ടുണ്ട് നിലവിൽ
വോയിസ് ഒന്നുക്ലിയർ ആക്കി പറയോ ആ ഓക്കെ ഓക്കെ
ഞാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി നല്ല നല്ല പദ്ധതികള് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്
ആഹ് അപ്പൊ നമ്മള് ഏകദേശം ഇപ്പൊ ഞാൻ തുടക്കത്തില് പറഞ്ഞു വന്നൊരു പോയിന്റിലോട്ട് തന്നെ നമ്മള് രണ്ട പേര് എത്തിയിട്ട ഒരു കൺക്ലൂഷൻ ഞാൻ മനസ്സിലാക്കണം അതായത് ഈ ഒരു പ്രൈവറ്റ് കമ്പനികൾ സ്വകാര്യ കമ്പനികളെ ഈ ഒരു സംഗതികള് ഈ പറയപ്പെട്ട ഡ്യൂട്ടികൾ ഏൽപ്പിച്ച് കഴിഞ്ഞാല് നമ്മള് നേരത്തെ ഈ കൂരിയാട് ഉദാഹരണൊക്കെ പറഞ്ഞല്ലോ ഇതിനെന്തങ്കിലും ഇഷ്യൂകൾ വന്ന് കിഞ്ഞാൽ നമ്മളെന്ത് പറയും ഈ അഡ്മിനിസ്‌ട്രെറ്റീവ് ആൻഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോക്കെ അക്കൗണ്ടബിലിറ്റി ആൻറ് ട്രാൻസ്പരൻസി ഒക്കെ പറയുന്നുണ്ട് അതായത് ഉത്തരവാദിത്തം അതിന്റെ സുതാര്യമായ രീതിയെക്കെ അപ്പോ അതൊ ഒരു ഗവമെന്റ് സ്ട്രക്ചറിലോട്ട് വരുമ്പോ അതിന്റെ പ്രശ്നം എന്താന്ന് വച്ചാൽ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുമ്പോ പിന്നെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടോ പിന്നെ സ്ട്രക്ചർ ഈ ഒരു വിഷയം ബോധിപ്പിച്ച് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാനൊക്കെ ഒരുപാട്സമയമെടുക്കും പക്ഷെ നേരെ മറിച്ച് ഇതിന്റെ ഒരു കോട്ട അല്ലെ അത് നേരിട്ട് ഒരു ഒരു പ്രൈവറ്റ് കമ്പനിക്ക് നൽകാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാല് ഗവൺമെന്റ് നേരെ അത് റൈസ് ചെയ്യും ഈ പബ്ലിക് കമ്പനി സോറി ഈ ഒരു പ്രൈവറ്റ് കമ്പനി കൃത്യമായ രീതിയിൽ ഡീൽ ചെയ്യും എന്താ വേണ്ടത് വെച്ചാൽ കാര്യങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തും അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പൊയ്ക്കോളും അപ്പൊ അതൊക്കെയാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് എന്താന്ന് വെച്ചാല് റോഡുകളിലൂടെ ഇപ്പൊ നിലവില് നമ്മുടെ ഒരു എന്താ പറയ ജ്യോഗ്രഫി കണ്ടീഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളുടെ അവസ്ഥയാണ് ഓക്കെ അപ്പൊ ഇപ്പ ഈ ഈ നാഷണൽ ഹൈവേ അതുപോലെ തന്നെ ഈ പോക്കറ്റ് റോഡുകൾ ഇതിലൊക്കെ ഇഷ്യൂസ് കാര്യമായിട്ട് ബാധിക്കുന്നത് ആൾക്കാരെ ശാരീരികമായി ബാധിക്കുന്നതിൽ വലിയൊരു ഘടകമാണ് വണ്ടികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വണ്ടികൾ വലിയ ലക്ഷറീസ് വണ്ടി ആകട്ടെ ഇസ്യൂബുകള ആവട്ടെ അല്ലെങ്കിൽ സാധാ പരന്നിട്ടുള്ള വണ്ടികളാവട്ടെ ഫോറിൻ ഫോർ വലിയ വണ്ടികളാവട്ടെ ഇതിനൊക്കെ മെയിന്റനൻസ് വലിയൊരു വിഷയമാണ് റോഡിന്റെ റോഡുകളുടെ അപാകതകളും റോഡിന്റെ എന്താ പറയാ സുഖങ്ങൾക്കൊക്കെ അനുസരിച്ചിക്കും അതിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതെ മെയിന്റനൻസ് കാര്യമായരീതി ഇതിലൊക്കെ ഏഹ് അറ്റകുറ്റപ്പണികൾ നടക്കാത്ത റോഡിലൂടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് വലിയ വലിയ രീതിയിലുള്ള മെയിന്റനൻസ് വരും നല്ല രീതിുള്ള സാമ്പത്തിക ചെലവ് അതിനുണ്ടാവും അപ്പൊക്കെ ഇതിന്റെ ഒരു ഒരു ഭവിഷ്യത്തു എന്നോണം സംഭവിക്കുന്ന ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്
അതെ അത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇത് റോഡ് എത്രത്തോളം നന്നാകുന്നു അത്രത്തോളം നമ്മളുടെ വാഹനങ്ങളിലും അതിന്റെ ഒരു ഗുണം കാണുന്നുള്ളതാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല റോഡുകളും ഭയങ്കര കുന്ന് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രയാസം വച്ചാേ ഈ മഴക്കാലം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാല് ഇത്തരം കുണ്ടുകൾ നിറഞ്ഞ റോഡുകളിൽ നമുക്ക് റോഡ ഏതാ കുഴി ഏതാന്ന് മനസ്സിലാവില്ല ഒരുപാട് അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നമുക്ക് എന്നും കാണാൻ പറ്റുന്ന കാര്യമാണ് കാരണം നമുക്കറിയാം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ കുണ്ടുകളിൽ വെള്ളം നിറയും അപ്പൊ റോഡും കുഴിയും പരസ്പരം മനസ്സിലാവാത്ത രീതിയിൽ ബൈക്ക് യാത്രകാരൊക്കെ ഇത്തരം കുഴിയിൽ വീഴുന്നു മക്കളോട് കൂടെ സഞ്ചരിക്ക മക്കളൊക്കെ ഇത്തരം കുഴയിൽ വീണിട്ട് മരണപ്പെടുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരം ഇതൊക്കെ അതാണ് ഇതിന്റെ ഒരു പ്രയാസം ഇങ്ങനത്തെ മഴക്കാലങ്ങളിലൊക്കെയാണ് പൊതുവെ സംഭവിക്കാറ് അപ്പൊ ആ ഒരു ഇക്കാലം വരെ സർക്കാർ അല്ലെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥർ ഇതിലൊന്നും ശ്രദ്ധ കേന്ദ്രികരിക്കില്ല എന്നാൽ അപ്പോ പ്രതിഷേധം മറ്റു കാര്യങ്ങളൊക്കെ ഈ ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടകുമ്പോഴാണ് ഇത്തരം ഇതിലേക്ക് പൂർണ്ണമായിട്ട് ഈ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിന്റെ പ്രാദേശിക നേതാക്കൾ ശ്രദ്ധിക്കുക അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ ഏതൊരു മഴക്കാലം വരിക എന്നുണ്ടെങ്കിലും ഇത്തരം കുഴികൾ വരുന്ന റോഡുകൾ കൃത്യമായ രീതിയിൽ അതില് മാറ്റങ്ങൾ കൊണ്ടുവരണം അതില് പൂർണ്ണമായ രീതിയിൽ എന്തെങ്കിലും എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥർ ബാധിതരാണ് നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മള് വാഹനങ്ങൾക്ക് ഭയങ്കര കേടുപാടുകൾ സംഭവിക്കും സ്വാഭാവികമാണ് കാരണം ഇത്തരം കുഴികളൊക്കെ നിറഞ്ഞ റോട്ടിലൂടെ പോകുമ്പോ അത് ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തം അതിന ഒരുപാട് അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ പൂർണ്ണമായും തകരാറ് സംഭവിക്കും അത് അതിന് വേറെ ചെലവ് നമ്മൾ നമ്മുടെ തന്നെ അതിന് പൈസ ചെിലവാക്കേണ്ടി വരും അപ്പൊ ഇതിനെല്ലാം കൊണ്ട് നോക്കുകയാണെങ്കില് അത് മനുഷ്യ റോഡ് നന്നാവുക എന്നുള്ളത് കൊണ്ട് മനുഷ്യ ജീവിതം എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമാണ് അല്ലായെങ്കിൽ അത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രയാസം നമുക്ക് ഇത്തരം ഈ ഒരു ഇതു കൊണ്ടുണ്ടാവും എന്നുള്ളതാണ്
തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ പറഞ്ഞതു പോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഇരകളാകുന്നത് ബൈക്കുകാരാണ് പിന്നെ ഇപ്പോ നമ്മൾ ഈ സംസാരിക്കുന്നതിന്റയൊക്കെ ഒരു റിസൾട്ട് ഇതിനൊ പ്രായോഗിക ഭാഗം എന്ന് പറയുന്നത് വെറും ചർച്ചകിൽ മാത്രം ഉത ഉതുെ എന്താ പറയാ ചുരുങ്ങി പോകേണ്ടന്നല്ല പകരം എന്താ പറയാ രാഷ്ട രാഷ്ട്രീയത്തിന് ഇതിൽ വലിയൊരു ഇതുണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാരുമായി അതായത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം ഇതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റികൾ പണിയ നടത്തുക അതൊക്കെയാണ് ഈ ഒരു വിഷയവമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും ഇപ്പൊ ഞാൻ റോഡുകളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളൊക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഒരു വഴിക് ഇങ്ങനെ ഇറങ്ങിയെന്നോ നമുക് ഇനിയിപ്പൊ എന്തായാലും സമയം നമുക്ക് സംസാരിക്കാം
അതെ അതെ നമുക്ക് കുറെ സമയമുണ്ടല്ലോ ഇനി സമയം കിട്ടുമ്പോ ഇപ്പൊ നമു ക്ക് സമയം ഇല്ല നമുക്ക് പോവാൻ ടൈം ആയിരിക്കുന്നു അപ്പൊ ന്നാ പിന്നെ സംസാരിക്ക ശരി ശരി ശരി സ് സ്